ഹലോ
ആഹ ഹലോ എന്താ ചെയ്യണേ
ആഹ കേൾക്കുന്നുണ്ടല്ലേ കേക്കണണ്ട്. ആ എനിക്ക് സൗണ്ട് കുറവാ
ഇപ്പ കേൾക്കണ്ടോ
ആ ഇപ്പ കേൾക്കണ്ട് ഇപ്പ കേൾക്കുന്നുണ്ട്
ആ ഓക്കെ എന്താ പരിപാടി വെറുതെ ഇരിക്കണോ
ടീവിയും കണ്ടിരിക്കുന്നെ
അതെ പണികളൊക്കെ ഒരുങ്ങിയോ
ആ രാത്രികത്തെ പരിപാടി ഏ കറിയെല്ലാം റെഡിയായി ഇനി നാളത്തേക്ക് കുറച്ച് ഇല്ല ഇല്ല രാവിലെ ന്നെ വെച്ച തന്നെ ഉണ്ടായി
എപ്പഴാ ഫുഡ്‌ ഒക്കെ കഴിക്ക
ഫുഡ് കഴിക്കുമ്പോ ഒരു പത്തര
അതെ
അത വൈകൂ
ഇങ്ങനെ വഴുകണേ
ആഹ അത് ശരി എന്ത് ജോലിക്കാ പോണ്
കൽപ്പനയാണ്
അപ്പം ന്ത ഇത്ര വയ്ക്കണേ
ഇല്ല പുറത്ത് പോവേ പുറത്ത് ബെഡ് വരുവോ
ആ് ആഹ് കൂട്ടുകാരു
ആ ആ അത് രാത്രിയോടെേക്ക് ഭക്ഷണം കഴിക്ക
അ് ശരി ഓക്കെ ഓക്കെ ഓക്കേ ഞങ്ങ ഇവിടെ ഒമ്പത് മണിയ ആകുമ്പോ കഴിക്കും
ഒമ്പുണിയവോല്ലേ കഴിക്കാൻ ആഹ് ആഹ് ആണ്ട് അപ്പങ്ങനെ കിടക്കെ അല്ലെങ്കില്
ആഹ ഊണ് കഴിക്കും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ ണ്ടാകും. ഊണ് കഴിച്ച പാത്രങ്ങള് അതൊക്ക കഴുകി ഏഹ് മ് എന്താണ് മറ്റേ വീതനക്കൊന്ന് തൊടച്ച് വൃത്തിയാക്കി അപ്പ തന്നെ കെടക്കും
എടക്കും ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്നെന്താണ് ആഹ് ആഹ്
ഫോണിലെന്തെങ്കിലും കളിക്ക്യും. പിന്നെ ഏട്ടൻ വിളിക്ക്യാനൊക്കണ്ട് ഏട്ടനോട് വിളിച്ച് വർത്താനൊക്കെ പറ്ന്ന് ഒറങ്ങുമ്പളേക്ക്യും പത്തര പതിനൊന്ന് മണി ഒക്കെ എന്തായാലാവും
അത്ര സമയയാവുല്ലേ ആഹ് ആഹ് ആഹ് അപ്പൊ ഇന്ന് രാത്രി എന്താണപ്പൊ ച ചോറാണോ അല്ലെങ്കില് ചപ്പാത്തിയല്ലേക്കോ
ആഹ് അതന്നെ ഞാന്പ്പോ ഇതാ ഇയാള് പറ്ഞ്ഞ പോലെ ഞാനും ഞങ്ങള് രാവിലെ ഇണ്ടാക്ക്ണത്തന്നേണ് രാത്രിക്ക്യും കഴിക്കാ വേറൊന്നും ഉണ്ടാക്കില്ല ഹലോ
ഹലോ
ഞങ്ങള് രാവിലെ നമ്മള് ഉ ഉച്ചക്ക്യേക്ക് ഇണ്ടാക്കണ ഫുഡ്ല്ലേ അതന്ന്യായാണ് നമ്മള് രാത്രിയും കഴിക്കാ
രാത്രിം കഴിക്ക്ണേല്ലെ
അതെ അതെ നമ്മള് പിന്നെ എന്തെങ്കിലുംപ്പോ നമ്മൾ ഉച്ചക്ക് എന്തെ ഉപ്പേരിയോ അങ്ങനെന്തേലും മുട്ടയോ അങ്ങനെന്തേലൊക്ക വെച്ചാല് അത് രാത്രിക്ക് ചെലപ്പം ഇണ്ടായിട്ടില്ലാച്ചാല് നമ്മള് വെ വെ വെയ് രണ്ടാമത്തെ കഴിക്കാള്ളത് എന്തെങ്കിലുണ്ടാക്കും ചോറും കറിയൊക്കെ സെയിമന്നേയിരിക്കും ഇണ്ടാവാ
ഒക്ക സെയിമായിരിക്കും ആഹ് ആഹ്
തെ ഇപ്പ ഞങ്ങള് ഒര് ഉച്ചയ്ക്ക് ഇന്ന് എന്തായിരുന്നു ആഹ് ഉച്ചക്ക്യ് എന്താണ് ഞങ്ങള് ചിക്കൻ വാങ്ങിട്ടുണ്ടാരുന്നു ഇന്നലെ അപ്പൊ അയിന്റെ കൊറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടാരുന്നു അപ്പൊ അത് ഉച്ചക്ക്യേ ക്ക് വറത്തു അതൊരു കൊറച്ചേ ഇണ്ടാരുന്നുള്ളൂ അത് കഴിഞ്ഞു അപ്പം ഇപ്പൊ ഒണക്കല് ഇരി ക്കിന്നുണ്ടാരുന്നു അപ്പൊ അത് രാത്രിക്ക് ഒണക്കൽ വറത്തു അങ്ങനെയൊക്കെ അങ്ങനെ
ഒണക്കലന്ന് പറഞ്ഞാ ഒണക്ക മീനായിരിക്കു അല്ലേ
ഒണക്കമീൻ ഒണക്കമീൻ
എന്താ കിട്ടിയേ ഇപ്പ ഒണക്കമീൻ
ഒണക്ക മീന് മാന്തള്
മാന്തല് ആഹ് ആഹ് ആഹ് മാന്തല്ന്ന് പറയിന്നെ നങ്കല്ലേ
അഹ് ഒറ്റ കണ്ണ്ള്ളത്
മാന്തല് ആഹ് തൊലി പൊളിച്ചെടുക്ക്ണെ
തൊലി പൊളിച്ചെട്
അതെ അതെ ആഹ് ആഹ് ആഹ് ആഹ്
അതിന് ഇന്നാ ഞങ്ങള് മാന്തള്ന്നാ പറിയാ അവിടെ എന്താ പറിയാ
നങ്ക്ന്നുറിം നങ്കുപ്പ്മീഷ്
ന്ന ന്ന ന്നന്തോ
നങ്ക് ന
ആഹ് നങ്ക് ആഹ് ആഹ് ഞാന് ആഹ് ആദ്യായിട്ടാണ് അത് കേക്ക്ണെ ഞങ്ങള് നങ്ക് പറിയും എന്തിനേച്ച്ട്ടാ നങ്ക്ന്നല്ല നൊങ്ക് ഞങ്ങള് പന നൊങ്ക്ല്ലെ പനേടെ മോള്ന്ന് കിട്ട്ന്ന ഒരു സാനണ്ടല്ലോ
ആഹ് മന്സ്സിലായി ഒര് ബ്ലാക്ക് ബ്ലാക്ക് കളറാണോ പനം പനം കരിക്ക്
റ്റെ ചെറ്ത് അയിന്റുള്ള്ന്ന് നമ്മക്കൊര് സാനം കിട്ടില്ലേ അ ത് പൊളിച്ചിട്ട് ആഹ് കഴിക്ക്യും വൈറ്റ് കളർ ന ല്ല രുചിയാ നല്ല രുചിയാ
ഞങ്ങള്ടെ ഇവടെ ഈ റോഡ്കള്ലെല്ലാം വിക്ക്യും ഞാന് മേടിച്ചിട്ടില്ലാ നല്ലതാന്ന് പറയ്ന്ന്ണ്ട്
ആഹ് ഇണ്ടണ്ട് ഇവടിം വിക്കും ഇവടിം വിക്കും ഞങ്ങള അഹ് അതിന്റെ ഉള്ള്ന്ന് കി ട്ട്ന്ന ആ സാധനത്തിനേണ് ഞങ്ങള് നൊങ്ക്ന്ന് പറിയാ പന നൊങ്ക്ന്ന് പറിയും നിങ്ങളവടെന്താ പറയാ അയിനെ
പനം കരിക്ക്
എന്താണ്?
കേട്ടോ പനം കരിക്ക്
പനം കരിക്ക് ല്ലേ ഓ
ആഹ് ഓരോ സ്ഥലത്തും ഓരോ ഇങ്ങനെ അതായിക്കൂലേ ഓരോ പേരുകളിലായിക്കൂലോ
എന്താന്ന്‌?
ഓരോ സ്ഥലത്തെ ഓരോ പേരുകളായ്ക്കൂലോ
അതന്നെ അതന്നെ ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാ. പിന്നെ ങ്ങളവ്ട് ഇതാ മറ്റേ മറ്റേ ചാള ഒക്കെല്ലേ മത്തി ചാള അയിനൊ എന്താ വിളിക്ക്യാ? അയിനേ ഞങ്ങളിവിടെ മത്തീന്നാ വിളിക്ക്യാ പിന്നെ എന്റെ മാമൻറെ വീട്ണ്ട് അത് കൊറച്ച് കടലിന്റെ ഒക്കെ അടുത്തായിട്ടാണ് മാമന്റെ വീട് വരുന്നേ അവടെ അവര് വിളിക്ക്യ ചാളാന്നാണ് പറയാ എൻറെ വീടിന്റെവിടെ മത്തീന്നാ ഞങ്ങള് പറയാ. അവിടെ എന്താ പറയാ?
ഇവിടെ ചാള
ചാളാന്ന്ല്ലേ? ഓ ചാള പറയാ ആഹ്
ആഹ് ഇവിടെ ചിക്കൻ തന്നെ. ഇവിടെ വീട്ടിലും ചിക്കൻ തന്നെ മേടിച്ചേന്ന്‌ വൈകിട്ടപ്പ ചായക്കെന്തായന്ന്? പലഹാരോണ്ടാക്ക്വോ?
വൈകിട്ട് ബേക്കറി ഇണ്ടാർന്നു
ബേക്കറീലേ?
അതെ ബേക്കറി തന്നെയാണ് കഴിച്ച്
മഴേണ്ടോ അവ്ടെ?
ന്തബു ന്തബു മഴയോ ആഹ് മഴ ഇണ്ടായ്രുന്നു ഇപ്പോ ഇപ്പോന്ന് നിന്നക്ക്ണു.
ആഹ് ഇന്ന് ഞങ്ങക്ക് മൊത്തം ആഹ് മൊത്തം മഴയെര്ന്ന്. നെറെ പെയ്ത് പെയ്ത് കൊണ്ടിരിക്കണേണ്
അതേല്ലേ? പിന്നെ നല്ല തണുപ്പല്ലേപ്പോ മഴ പെയ്തിട്ട്. അതെ ഓക്കേ പിന്നെ
പിന്ന പിന്നെ വേറെന്തെക്കെയ്ണ്ട്?
എന്താണ് സീരിയലൊക്കെ കാണോ ടീവീല്?
ഈഹ് സീരിയല് വെക്കാറില്ല. വെച്ച ഇപ്പ അമ്മായിമ്മപ്പോര് ഇവടെ വെക്കാറില്ല. ഓരോന്ന് കണ്ടിട്ടെ അങ്ങനെ പറഞ്ഞ് ഞാൻ എവിടേം വെച്ചിട്ടില്ല ഇങ്ങനെ ഹസ്ബന്റെ വീട്ടിലെ
ആഹ് ഹസ്ബന്റിന്റെ വീട്ടില് സമ്മയ്ക്കിണ്ടാവില്ലല്ലേ?
മ്മതിക്കൂല ഇതെലാം കണ്ടിട്ടാണ് ഓരേ വീട്ടില് ഓരേ പ്രശ്നംതന്നെ. അതാണ് ഇതാന്ന് പറഞ്ഞ്
ആഹ് ഇവ്ടേം അങ്ങനെത്തന്നെ പറഞ്ഞേർന്ന്. എന്റെ എന്നെ കല്യാണൊക്കെ കഴിയണ സമയത്ത് കല്യാണത്തിന്റെ മുന്നേ എന്ന് വെച്ചി ട്ട് അമ്മായമ്മ കാണ്ന്ന്ല്യാന്നല്ലാട്ടാ. അമ്മായമ്മ ഫോണില് ഫുള്ള് അഡിക്റ്റാണ്. ന്താണ് സീരിയലുകള്‌ലെ പക്ഷേ എന്റെ ഏട്ടനെ എപ്പളും പറയും അമ്മെടെട്ത്ത് കാണണ്ട ഇതൊന്നും കാണണ്ട ഇതൊക്കെ കണ്ടിട്ട് എന്താണ്ന്ന്‌ അമ്മായമ്മിം മരുമോളും പോരുണ്ടാക്കാൻ വേണ്ടിട്ടാണതൊന്നും കാണണ്ടാ പറയും ഏട്ടൻ
ആഹ് ശെരിയാണ്. നമ്മ ഈ ഓരോന്ന് അറിയാല ഈ കാണി സീരിയ മിക്ക സീരിയല് അമ്മായിമ്മപ്പോര് അത് ഇത് കാണിക്ക്മ്പ വെപ്പിക്കേ ഇല്ലവിടെ പിന്നെ ഞങ്ങ എന്തെയ്യും രാവിലെ ജോലിക്ക് പോവാത്തസം ങ്ങനെപോവോലൊ അപ്പംമാര് ജോലിക്ക് ആ സമയത്ത് രാവിലെ കാണിച്ചത് രാത്രി കാണിച്ചത് രാവിലെ കാണിക്കൂല്ലോ മൂന്നാല് ടൈമില് മഴവിൽ മനോരമ
എല്ലാ കാണിക്കെല്
ത്തിര്ന്ന് കുത്തിര്ന്ന് കാണും. വരുമ്പം ഓഫാ ഞങ്ങ മഹ് ചാനല് മാറ്റിക്കളയും.
ഉം
അപ്പൊ പ്പ കാണണ്ടാവൂലെ
അപ്പെഹാം
ഓക്കേ
പിന്നെ അവ്ടെ അയൽക്കൂട്ടം കാര്യങ്ങളൊക്കെയുണ്ടോ?
ഉം, ഉണ്ട് ഞാനില്ല്യ. അമ്മായമ്മ ഇണ്ടാർന്നു. ആ ണ്ട ഭർത്താവിന്റെ അമ്മണ്ടാർന്നു അയ്ലൊക്കെ. ഇപ്പാള അതൊക്കെ വിട്ടു പോന്നു. ആൾക്ക്പ്പതൊന്നും താല്പര്യം ഇല്ല.
ആഹ്, ഞങ്ങടിവ്ടെ അങ്ങനത്തെ പരിവാട്യാണ്പ്പം. നമുക്കതില് ലോണെല്ലാം കിട്ടുവല്ലോ. ലിങ്കേജ് ലോണ്കള്. ആഹ്
ഉം, ഉം ആണ്ട്. ണ്ട് ഇന്റെ അമ്മക്കണ്ട് ട്ടാ. എന്റെ സ്വന്തം അമ്മക്കണ്ട്. വായ്പെട്ക്ക്ന്നെണ്ട്. കൊ തിരിച്ചടക്കുന്നെണ്ട്. ഒക്കെ ചെയ്യുന്നുണ്ട്.
ആഹ് ആഹ് അഹ് അപ്പൊ നമുക്ക് നിസാര പരിശയ്ക്കേ
ഉം ഉം
ആഹ്, പല്ശ കൊറവായിരിക്കും.
അതെ, ന്ന്ട്ട് ഇട്‌ക്കൊ ഇട്ക്ക്ണ്‌ണ്ടൊ?
അ ഞാ എട്ത്ത്ട്ട്ണ്ട്.
അതെല്ലെ, പിന്നെ നമുക്ക് അയ്ല്തൊക്കെണ്ടല്ലോ? നമുക്ക് ചെറ് ചെറിയെ എന്താ പറയാ സംരംഭങ്ങളൊക്കെ തൊടങ്ങാനും ഒക്കെ.
ആഹ്, നമുക്ക് വായ്ഭ്നയ്പ്പ്, ഭവന നിർമ്മാണം അങ്ങനെ ഓരോരോ കാര്യങ്ങള് വിചാര്ച്ചിട്ടപ്പോതോക്കെ. വീട് റിപ്പയറിംഗ് അപ്പ അതിനെല്ലാം നമുക്ക് വളരെ പ്രയ പ്രയോജനമുണ്ട്. ഈ അയൽക്കൂട്ടം കൊണ്ട്.
അങ്ങനെ ഇതാക്കിയിട്ടുണ്ടോ? എന്തെലും വർ
ഞങ്ങ ഈട് ആഹ്, ഞങ്ങ ഇല്ലേ ഇനെ ഒരു ചായക്കട കൂടി തുടങ്ങിയായിരി കൊട്ത്തക്കേനി. ആഹ്, പ്പ ഇപ്പ അങ്ങനെ ഇല്ലട്ട. ആ ഇല്ല ഇപ്പ ഇല്ല പലരും ഇങ്ങനെ ഇത് കൊ ചേർന്ന് പ്പാൻ തുടങ്ങി. കൊറച്ച് പേരുടെ ഭാഗത്ത് മാത്രം ഇനെ അവരുടെ എല്ലാ ഉത്തരവാദത്തവരത്ത തലേല്ന്ന് പറയ്മ്പം ഇവര് ചെലങ്ങനെ കടെ വരാറില്ല. അങ്ങനെ നമ്മ എ എ എഎല്ലാവരും ഒന്നിച്ച് ചെയ്യണമല്ലോ.
അവര് അധികം ഇമ്പോർട്ടന്റും കൊടുക്കൊന്നും ഇല്ല. ഇ കൊറെ ഇങ്ങനെ ലാസ്റ്റ് പൊളിഞ്ഞ് ഇതെ മനി നഷ്ടത്തിലായി.
ആയ് ശരി, അതൊക്കെയാണ് പ്രശ്നേ, ഇതേപോലെ തന്നെ എന്റെ മ്മല്ലേ ഇന്റസൊ ഇന്റെ സൊ ആഹ്, അമ്മ അവിടെ ഞാനൊക്കെ അപ്പ ചെറിയ കുട്ടിയോള ട്ടോ. അപ്പൊ അവ അവര്. ഇന്റെ അമ്മക്കൊക്കെ ടൈലറിങ് അറിയണ്ടായിരുന്നു. അപ്പൊ ഇന്റെ അമ്മിം പിന്നെ കൊറച്ച് ചെറിയ ഇന്നെ അമ്മ അങ്ങനെ വീടിന്റെടുത്തുള്ള കൊറച്ച് രണ്ടു മൂന്ന് ചേച്ചിമാരൊക്കെ പാടെ ഏ അഞ്ചു പേര്, അഞ്ചു പേരും കൂടി ഒരു ടൈലറിങ് ഇട്ടു.
ടെയിലറിങ് ആ നല്ലതല്ലേ, ടെയിലറിങ്ന്ന് പറയുമ്പോ നല്ല ഇപ്പോഴത്തെ വരുമാനമാർഗ്ഗം.
ആഹ് അതന്നേണെ, ന്നട്ട് അഞ്ചു ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് അവര് ടൈലറിങ് ഇട്ടു. ന്നട്ട് ടൈലറിങ്ങ് ഒക്കെ നട ത്തി എറങ്ങോ, നല്ല സ്മൂത്ത് ആയിട്ട് പോയാമതാ. അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പഠിക്ക്യ. അങ്ങനെ സ്മൂത്ത് ആയി പോയി അങ്ങനെ കൊറച്ചങ്ങട് കഴിഞ്ഞപ്പോ പിന്നെ ഈ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ എറങ്ങാൻ തുടങ്ങി. ഈ ലെഗിൻസ് ചുരിദാറൊക്കെ അടിച്ചിട്ട് അങ്ങനെ. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോ ഇവർക്ക് കിട്ടണതൊക്കെ കൊറഞ്ഞു. പിന്നെ എന്നിരുന്നാലും ഈ ബ്ലൗസും സംഭവങ്ങളൊക്കെ കിട്ടിയാരന്നു. പിന്നെ ഷെയ്പ് ആക്കാനും ഒക്കെ. അപ്പ് ഇപ്പ ഇയ്യ് ഇതിലുള്ള ചേച്ചുമാരെന്താ ചെയ്യാന്നറിയോ അവര് പറയും നാളെഈവീട്ടിലേക്ക് കൊണ്ടുവായോ പറയോ അപ്പൊ അവർക്ക് കടേന്ന് ഷെയർ ഇടണ്ടേ നമുക്ക് കിട്ടണത് വീട്ടക്ക്വെച്ച മൊത്തം മക്കന്നെ കിട്ടൂലോ അങ്ങനെ ഇവരെന്ത് ചെയ്യും വീട്ടിലക്ക് കൊണ്ടന്നായോ എന്ന് പറഞ്ഞിട്ട് ചിലവരേനൊക്കെ എന്താണ് അങ്ങിട്ട് ഇതാക്കും എന്നിട്ട് എന്താ അവര് വീട്ടില് കിട്ടിയ സാധനം ഷോപ്പില് രാവിലെ മുതൽ വന്നിരുന്നിട്ട്വിടിരിന്ന് അടിക്ക ഷോപ്പിലേക്ക ആയിട്ട് ആരൊന്നും കൊടുുന്നേരില്ല
ആഹ് ആഹ് അ
അങ്ങനെ അങ്ങനെ അടിക്കാംള്ളവര് ഇരുന്ന് അടിക്കും അടിക്കാനില്ലാത്തവര് ചുമ്മാ ഇരിക്കും അങ്ങനെ അങ്ങനെയായിട്ട് ആ പിന്നെ മടുപ്പായി അവർക്കൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ നമ്മളിപ്പോ ഒരു ഇത് ചെയ്യുമ്പ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അങ്ങനൊക്കെ ഓരോരോ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇട്ട് അങ്ങനെ അങ്ങോട്ട് അത് പൊളിഞ്ഞു
എനിക്ക് ഒരു കോള് വന്നിട്ട്ണ്ട തിരിച്ചു വിളക്കട്ടാ ഹലോ ഒരു കോൾ വന്ന്ണ്ട്